കേൾക്കുന്നില്ല സൗണ്ടിൽ സംസാരിക്കാവോ
കേക്കുന്നില്ലേ
ആഹ് കേക്കുണ്ട് കേക്കണ്ട് പറഞ്ഞോളൂ
ആഹ് എന്തായൊക്കെ ചായൊക്കെ കഴിഞ്ഞോ
ആഹ് ചായൊക്കെ കുടിച്ചു ഇങ്ങള് കുടിച്ചോ
ആഹ് കുടിച്ചു കുടിച്ചു ഞാനൊന്ന് ഞാനൊന്ന ഒറ- ഒറങ്ങി എഴുനേറ്റതേയുള്ളൂ
ഓ ഒറങ്ങായിരുന്നോ
ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദെവസായിരുന്നല്ലോ അപ്പൊ കുഞ്ഞിന് പോളിയോക്കെ കൊടുത്തിട്ട് വന്നു എന്നിട്ട് ഓറങ്ങി മഴ ആഹ് നല്ല മഴയായിരുന്നു ഇന്ന് നല്ല മഴയായി നല്ല മഴയായിരുന്നു
ആഹ് ഇവിടെയും രാവിലെ മൊതല് ഒരു ഉച്ചവരെ ന - നല്ല മയമായിരുന്നു കേട്ടോ ഏ ഞാൻ രാവിലെ ഒന്ന് പൊറത്ത് പോയിട്ടുണ്ടായിരുന്നു ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിമ്മെ പോയിട്ട് പക്ഷേ പരാടി കയ്ഞ് തിരിച്ച് വെരുമ്പം മഴേ ഇല്ല ഈ സ്ഥലത്ത് മഴ പെയതെന്ന് പറയ പോലുല്ലായിരുന്നു
ആ ഞാനുന്ന് രാവിലെ ഒരു സ്ഥൽത്ത് ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിന്നൊരു നിശ്ചയം ചടങ് അപ്പം നല്ല മഴണ്ടായിന്ന്
റോഡും റോഡ്ലൊക്കെ നല്ലപോലെ വെള്ളം ണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വെരുമ്പം റോഡോക്കൊ ണങ്ങിട്ട് കെടക്ക്ണ്ട്
ആ
മയ പെയ്ത്ന്ന് പറയ പോലുല്ലായിര്ന്നു
ഉം പിന്നെ പിന്നെന്താ വിശേഷം ആ ചായ കുടിച്ച് അങ്ങനെ ഇനി രാത്രി ആ ആയിനി രാത്രി കൊർച്ച് കയ്ഞ്ട്ട് ഒരു ഒമ്പത് മണിയൊക്കാവുമ്പോ കഴിക്കണം ന്ന്ട്ട് കെടക്കും ആടെയോ ആടെങ്ങനെയാ സാധാരണ രാത്രി ആ രാത്രി എത്ര മണിക്കാ ഭക്ഷണം കഴിക്കല്
ഈ രാത്രി അങ്ങനെ ഭക്ഷണം ഓറ് കയ്ക്ക്ണ ആളല്ല
ആ അതെയോ ഒമ്പണിയാവുമ്പോഴേക്കൊറങ്ങും
ആ ഒമ്പത് പത്ത്ക്കാവുമ്പൊറങ്ങും
ത്ത് കഴി പതിനൊന്നൊക്കാവും
ആ വ വാവക്കെത്രായി
ക്ക് രണ്ടര വയസ്സ്
അന്തെ കോള് കുത്താ പോയെ
പോളിയോ
ഇട്ക്കാൻ പോയതെന്തേര്ന്നു
ആ ഇന്ന് പോളിയോ കൊടുക്കുന്ന ദേവസല്ലേ മക്കക്കെല്ലാർക്കും ഉം അപ്പൊ എല്ലാ വർഷം അത് കൊടുക്കണല്ലോ ഇവിടെ ഇണ്ട് കളിക്കണണ്ട്
ഓഹ് ആത് എത്ര മണി ഒറങ്ങും
ആവൻ ന് ഓരോ സമയാണ് പത്ത് മണിക്ക് കഴിഞ്ഞെന് ശേഷെ ഒറങ്ങുളൂ. ഇപ്പൊ ഒറങ്ങി എണീച്ചതെ ഇല്ല.
രാത്രി ഞെട്ടിഒന്നും എണീക്കൂലെ.?
എടക്ക് എഴുന്നേക്കും ഉം എടക്ക്ഴുന്നേക്കും ഇണ്ട് ഇണ്ട് വാശിക്കെ തുടങ്ങിപ്പോ കുരുത്ത കേട്ന്ന് പറഞ്ഞാ പറഞ്ഞാലൊക്കെ അനുസരിക്കും പക്ഷെ എന്നാല് ചെറിയ കാര്യത്തിന് ഒരു വാശി പിടിക്കും. ഏതാ
അവിടെ കേറിയും ഇപ്പർത് ചാടിയും ഉംണ്ടാ
ആഹ് ആഹ് അതെ അതെ അതൊക്കെ ആഹ് അതൊക്കെ തന്നെയാണ് ഇപ്പൊള്ളത് പിന്നെ കാ ബു പുസ്തകം എടുത്തിട്ട് വന്നിട്ട് കഥാപുസ്തകൊക്കെ എടുത്ത് വന്നിട്ട് കഥ പർണ്താ കഥ പർണ്താ എന്ന് പറയും.
ഏഹ് പർണോടുത്ത പർണോടുക്കാതിന്ന പിന്നെ തീരെ
അതെ അതെ എപ്പഴും വേണം. പിന്നെ അവൻ അമ്മമ്മേന്റെ എടുത്താണ് കൂടുതല് കളിക്കലെല്ലം. ഞാൻ പകല് വർക്കെയ്യാൻ പോം ജോലിക്ക് പോവും. അപ്പ അമ്മമെന്റെ കൂടെ ആരിക്കും കളിക്കുന്നതെല്ലാം ഇങ്ങള് കല്യാണം കഴിഞ്ഞതാ.? കല്യാണം കഴിഞ്ഞതാ.?
ഇല്ല ഇല്ല ഞാൻ പഠിക്ക്യ.
ആ ശരി ശരി ശരി. ഞങ്ങളിവിടെ വാടക വീട്ടിലാപ്പൊ നിക്ക്‌ന്നത് അപ്പൊ. വീട് പണി നടക്കുന്നോണ്ട് അങ്ങോട്ടേക്ക് മാറാൻ പറ്റി ഇവിടെ വെക്കേറ്റ് യ്തു. നാളെപ്പം മാറും.
വീട് പണിഒക്കെ കഴിഞ്ഞോ ഫുള്ള്.?
ഫുള്ള് ഇനി കുറച്ചുടി പണിയ്ണ്ട് മുറ്റത്തിൻ്റെ പണിയൊക്കെയിണ്ട് അപ്പോ. വ്ടെ വെക്കേറ്റ് എഴ്തിട്ട് പോവാന്ന് വിചാരിക്ക്‌ന്ന് അങ്ങനെ എല്ലം
ആഞാ തെര തെര ആ ആഹ്
ആഹ.
ആ എന്തവ് എന്ത് കേൾക്കില്ല മനസ്സിലായില്ല.?
അതായത് ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടേ നാളെ ഇവിടുന്ന് മാറാ വേണ്ടിട്ടന്ന എല്ലം സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന തെരക്കായിരുന്നു. മ് ആഹ് കൊറെ സാനങ്ങളോ എടുത്ത് വെക്കാൻണ്ട്.
നാളെ രാവിലെ പൂവാ ചെയ്യ.?
ആഹ് നാളെ ഉച്ചയാവുമ്പോ പോം.
പാൽന്റെ കാശ് ല് അങ്ങനതൊന്നുല്ലേ.?
ഇല്ല അതൊന്നുല്ല. ആ മഴതിന് മുമ്പേ വേഗം വീട്ടിലേക്ക് മയ് ഇപ്പ വടെ ഒരു വർഷയി നി
ഓ വീട്പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല.?
മുറ്റത്തിന്റെ പണിയൊക്കെയിണ്ട് മുറ്റം റെഡിയാക്കാന്ണ്ട് ആ ഉള്ളിലെക്കെ ഏകദേശ പണി കഴിഞ്ഞു. ഉം. അപ്പൊ എനിയിപ്പം സ് ആഹ സാധനങ്ങളൊക്കെ ഇനി എടുത്തു വെക്കാൻ അതെ. ആഹ ആ വീട്ട്ല് മ മുമ്പേ അവിടെ തന്നെ ഇണ്ടായത് പക്ഷെ അത് മഴയൊക്കെ വരുമ്പോ ചോരുന്നോണ്ട് കൊറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി പിന്നെ ഒരടുക്കളേം ഒരു റൂമൊക്കെ കു കൂട്ടിയെടുത്തു ആ സമയത്ത് മൊത്തം അതിന്റെ ആ റൂഫ് വർക്കെല്ലം മൊത്തം മാറ്റി. അപ്പൊ എന്തായാലും അവിടെ നിക്കാൻ പറ്റൂല അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് ന്നെ വീട്ടില് അച്ഛനമ്മ പിന്നെ അനിയത്തി പിന്നെ ഏട്ടനിണ്ട് അങ്ങനെ
നിങ്ങള ഭർത്താവ് നാട്ടിലെ എന്താണോ അല്ലെങ്കില് പുറത്തോ
ആഹ് നാട്ടിൽ തന്നെ ആഹ് ഒരു വേറെ സ്ഥലത്താ വീട് ഉം ഞാനിപ്പ ഇവിടെ ജോലിക്ക് പോന്ന കൊണ്ട് കുഞ്ഞിനെ അമ്മ്ന്റെ അടുത്ത് എന്റെ അമ്മേന്റെ അടുത്ത് ആക്കിട്ടാ ജോലിക്ക് പോലെ
ആ അപ്പൊ നിങ്ങളില്ലെങ്കിൽ കുഞ്ഞിന ഒരു പ്രശ്നോവില്ല
ഇല്ല ഇല്ല അമ്മാമ്മേന്റെ അടുത്ത് നിൽക്കും
ആ നിങ്ങളെ കണ്ടിട്ടില്ലേ കരയൊന്നുല്ലേ
ഇല്ല ഇല്ല ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒന്ന് രണ്ടാഴ്ച പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് കളിച്ചോളൂ ഏഹ് ആഹ് പിന്നെ ശീലായില്ലേ അമ്മമ്മേന്റെ ഒന്നിച്ചച്ച് നിന്നോളും നല്ല പോലെ നിന്നോളും കരയൊന്നുല്ല ആ കുഞ്ഞേള്ളൂ ഭയങ്കര കോതുകാണ് ഏഹ് ഭക്ഷണം മുട്ട തോരനാക്കി പിന്നെ സാമ്പാറുണ്ട്
പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ
അവിടെ എന്താ കഴിക്കാനൊക്കെ
അവിടെ ക ഇവിടെ കഴിക്കൻ ദോശയാണ് തോന്നുന്നത് ഉമ്മ അങ്ങനെ എതു പറയുന്നേ കേട്ടായിരുന്നു ഉമ്മ പറയുന്നത് കേട്ടായിരുന്നു
അമ്മയാണോ ഒണ്ടാക്കുന്നെ
ഞാൻ പൊറത്തായിരുന്നു എന്റെ ഒരു കൂട്ടുകാരിത്തിന്റ ചെറിയൊരു ഈ മുട്ടായൊടുക്കൽന്ന് നമ്മള് പറയില്ലേ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പുറത്തു പോയി ഇപ്പൊ കൊറച്ചു നേര മുമ്പേ വീട്ടിൽ വന്നിട്ടുള്ളു
ആ
എനിക്ക് ഈ മഴകൊണ്ടി ചെറുതായിട്ടൊ ജലദോഷം
തുമലൊക്കെ പിടിച്ചാ
മ് തുമ്മിട്ട് തുമ്മി ഒരു വയ്ക്കായതാണ് ആവി ഒക്കെ പിടിച്ചതാ ചെറതായിട്ടൊന്ന്
ഉം പിന്നെ എന്താ പാട്ട്പാടുവോ
ഏയ് പാട്ടൊന്നും പാടു ആ കോളേജ് പ്രോഗ്രമിലൊക്കെ ഡാൻസ് കളി
ഡാൻസ് കളിക്കും മ് ഓക്കെ ഏത് ഫൈനൽ ഇയറാ കയിനായ ആ വേറെ ആരെങ്കിലും ഇണ്ടോ
ഉമ്മ ഉപ്പ അനിയത്തി കാക്ക കാക്കെന്റെ കാക്കന്റോളും
ആ ശരി ശരി ശരി യാത്രയൊക്കെ പോവലിണ്ടാ
യാത്രൊക്കെ ഒരുപാട് പോകാറുണ്ട് കൂട്ടുകാരികളും ഇടൊക്കെ ഞങ്ങളിവടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നല്ല രസല്ല
ഏതായിരുന്നു
ഞങ്ങള് ഇവിടെ ഒരുപാട് സ് ഥലങ്ങളിണ്ട് നല്ല മഞ്ഞൊക്കെ ആയിട്ടുള്ളേ അപ്പൊ അങ്ങനെയൊക്കെ കാണാൻ പോവും
എവടെയാ പോയെ
ലാസ്റ്റ് ഇവടെ അടുത്തുള്ളൊരു വ്യൂ പോയിന്റ് ആണ്
അതെയ ആ ആയിക്കോട്ടെ അങ്ങനെയ ഇഷ്ടം അതായത് കുന്നും മലയൊക്കെയാണോ ഇഷ്
ആ അതൊക്കെല്ലേ ഈ മഴക്കാലത്ത് രസ കാണന് നല്ല കോട മഞ്ഞക്കായി
ആ അതെ അതെ ഉം പക്ഷെ മലന്റെ മുകളിലൊക്കെ ഈ സമയത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം മിന്നലും ഇടിയ ക്കെ ഉം കഴിഞ്ഞ ദിവസൊരു വാർത്തക്കെ ഇണ്ടായിരുന്നു
ഏ നിങ്ങെളെവിടെയും പോവാറൊന്നൂല്ലോ പൊറത്ത്
ഞാനിപ്പോൾ പോയിട്ട് കൊറച്ചായി ഞാൻ ലാസ്റ്റ് പോയത് മോനം കൊണ്ട് മൈസൂ രാണ് പോയത് കഴിഞ്ഞ വർഷം മ് അതെ അതെ അതെ ഉം കൊച്ച് ഒന്ന് അങ്കണവാടിക്കൊക്കെ പോയി തുടങ്ങുമ്പോ കൊറച്ച് കൂടി
ഈ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് പുറത്തു പോയാൽ ഭയങ്കര വാശി അല്ലെ എന്റെ താത്തയുടെ കുട്ടി എങ്ങനാ അതിനെ കൊണ്ട് പൊറത്തു പോയാല് ഭയങ്കര വാശിയല്ലേച്ചാൽ രാത്രി ഉറ
ആ യാത്ര ചെയ്യണം പക്ഷെ കുഞ്ഞുങ്ങളെ കൊ ണ്ട് യാത്ര ചെയ്യണം അവർക്ക് അതാണ് ഒരു ഓ ബ്രെയിൻ ഡെവലപ്മെന്റ്നൊക്കെ വേണ്ടത് അതാണ് ശരിക്കും
പക്ഷെ അവർക്ക് പെട്ടെന്ന് ഒരുപാട് ആൾക്കാരെ കാണുമ്പോ അവര് ചെല ആൾ കണ്ണൊക്കെ തട്ടുമെന്ന് പറയാറില്ലേ അതുകൊണ്ട് ചെല ആൾക്കാര് പറയല്ലോ കുട്ടിള് കളികളൊക്കെ കാണുമ്പോ നമ്മള് പൊറത്തു പോറത്തുമ്പോ
ആ ഇവന് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകൂല ഇവന് ഇഷ്ടാണ് പോവാൻ സമയം കിട്ടാത്തതോണ്ടാണ് പോവാനായിട്ട് പിന്നേം
പോകാന് താത്തിന്റെ കുട്ടീകൊക്ക് ഇഷ്ടണ് പുറത്ത് എന്താ പറയാ ഭയങ്കര ഇഷ്ട പക്ഷേ പുറത്ത് ലോങ്ങൊക്കെ എവിടെയും കൊണ്ട് വന്നാൽ പിന്നെ രാത്രി ഭയങ്കര കരിച്ചിൽ വെച്ചാൽ ഭയങ്കര കരച്ചിലാരിക്കും ആഹ്
പ്രശ്നമൊന്നുല്ലട്ടോ, പോവാൻ ഭയങ്കര ഇഷ്ട്ടാ വണ്ടീല് ഇര്ന്നിട്ടൊക്കെ പോവാൻ ഭയങ്കര സ് ട്ടാ
അപ്പ കരയൊന്നുല്ലേ?
ഇല്ല ഇല്ല അങ്ങനെന്നും കരയോന്നുല്ല
ആഹ്
ഉം അങ്ങനെ കരയൂല ഇപ്പോ പോവാൻ സമയം കിട്ടാത്ത കൊണ്ടാണ് ആഹ് സൗണ്ട് വളരെ കോറവാണ് ഇപ്പം അങ്ങൻതന്നെ കേക്ക്ന്നത്
ആഹ് ചെറീയ രീതിക്ക് സൗണ്ടാ കേക്ന്നുള്ളൂ അഹ് എന്തായിരിക്കും?
ആഹ് എന്തെങ്കും പ്രശ്ന ആയിരിക്കും ഉം
ഇപ്പ ന്താ പരിപാടി
വേറെ ഇനീന്തെപ്പോ ഭക്ഷണം കഴിക്കണം മോനെ ഒർക്കണം പിന്നെ ഒർങ്ങണം സാനങ്ങളൊക്കെ ഏകദേശം എല്ലം ആഹ് ഒർങ്ങും
ചെല മക്കള് കളിന്ന്ള്ള വിചാരം മാത്രം വെച്ച് ക്കളൊക്കെ ഇല്ലേ അത് പോലെ കൂട്ടത്തിലാണോ
ഏഹ് ആഹ് അവന് അങ്ങൻ തന്നെയാണ് കൾച്ച് കൾച്ച് കൾച്ച് കൾച്ച് ഒറങ്ങണം
പോർത്തൊക്കെ വിടോ അട്ത്ത്ള്ള വീട്ടിലൊക്കെ കളിക്കാന്?
അട്ത്ത്ള്ള വീട് ന്ന് പറയുമ്പോ നമ്മള്പ്പോ വാടക വീട്ടില്ലേ ഇവിടെ അട്ത്ത് വീടില്ല വീ ഒരു വെല്ല്യ തോട്ടാണ് തെങ്ങും കവുങ്ങക്കെള്ള വെല്ല്യ തോട്ടം അയ്ന്റെ ഉള്ളിലാണ് വീട്ള്ളത്
രാവിലെ എത്ര മണിയാക്കുമ്പോ മോന് എണീക്കും?
ഓൻ ഞാൻ പോകുന്ന സമയത്ത് എണീക്കൂല ഞാനൊരു എട്ടരൊക്കെ ആവുമ്പോ പോ പോയാലും അവന് ഒരു ഒമ്പത് മണിയെല്ലാമാവും എണീക്കാൻ
ഓം
ശരി എന്നാ ഞാനില്ല ആഹ് ശരി ശരി ഓക്കെ
ആഹ്